എന്തൊക്കെണ്ട് വിശേഷം സ
സുഖാണ്
ചായ കുടിച്ചോ
ചായ കുടിച്ചു
എന്ത് സ്പെഷ്യല് ഇണ്ടാക്കി
സ്പെഷല്ന്ന് പൊടി വർത്തത് ണ്ടായിന് പിന്നെ ബേക്കറി ഇണ്ടായിനി
ആ ആ
അവിടെ എന്തേ
ഞാനിന്ന് ഇന്ന് എന്താ കൊക്കോടല്ലേ
ആഹ് ആഹ്
അതുണ്ടാക്കി അറിയോ കൊക്കവടാ
ആഹ് ആഹ്
ആഹ് അത്ണ്ടാക്കി
ആഹ് അയ്ശരി ഉച്ചക്കന്തണ്ടാക്കി
ഉച്ചക്ക് ഇത് വെള്ളിയാഴ്ചയല്ലേനോ സാധാരണ ബീഫാണ് വാങ്ങല് ഇന്ന് ചിക്കനാ കിട്ടിയത്
ആഹ് അയ്ശരി
ഉം
ഇവിടെ ഞങ്ങൾ നെയിച്ചോ നേയ്ച്ചോറും ബീഫ് കറി ഉണ്ടാക്കി
അറിയോ എല്ലാ വെള്ളിയാഴ്ച ഇണ്ടാക്കാലും ഇണ്ടോ
എല്ലാം വെള്ളാഴ്ച്ചന്താ ബീഫ് വാങ്ങലണ്ട് ചെല വെള്ള്യാച ഉണ്ടാക്കും
ആഹ് ആഹ് ബിഫവിടകി ആഹ് പുറത്ത ക്ക് പോവലില്ല എന്നാലും ഇടക്കൊക്കെ കുട്ടികക്ക് വേണ്ടി പോവലുണ്ട് ഇവിടെ അടുത്ത് ചായ ഇണ്ട് എല്ലാരും ചെല്ലുന്നതേ ച്ചക്ക് കളിക്കാൻ പ ത്തിരി സ്ഥലണ്ട് അ അപ്പൊ അവിടെ പോയാണ്ട് ചായൊക്കെ കുടിച്ച് ഇങ്ങനെ പോരുവ പിന്നെ മറ്റേല്ല അപ്പ എന്റെ ഇതുണ്ടല്ലോ കട അവിടെ പോയാണ്ട് കേക്ക അത് ഇഷ്ടാണ്
ആഹ്
ലബന് അത് അതേപോലെ അത് കഴിച്ചു പോരും
ആഹ്
ഉം
ശരി യാത്രക്കെ പോവല്ണ്ടോ
യാത്ര പോല്ണ്ട് ഞങ്ങള് ഇതേപോലെ, എനിക്കീ ട്രെയിൻ കേറാനൊക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ നമ്മള് കുടുംബശ്രീകാരെക്കാടെ കൂടി ഇങ്ങനെ പോകണംന്ന് ഇങ്ങനെ പറയ്ണ് ണ്ട് എന്നാണ്ന്ന് ന്നാറിയില്ല
ആഹ് ആഹ്
ഉണ്ടായിട്ട് എല്ലാരും ഇതാകണം. അതിപ്പോ ഒന്നാമത് എല്ലാർക്കും പനിയായതോണ്ടെയ് ഇത്ങ്ങനെ ഇനി പനിയൊക്കെ മാറണം. ജലദോഷം ത്തും പനിയൊക്കെ എല്ലാർക്കുവേ
ആഹ്
ഉം കൊച്ച്ങ്ങക്കൊക്കെ ഇണ്ട് ജലദോഷം.
ഡോക്ടറെ കാണിച്ചില്ലേ?
ഓ ഡോക്ടറെ കാണിച്ചു ഞാന് ഇൻക്ക് പനിയേനി. അപ്പൊ കൊച്ചുങ്ങളോട് പറയാ കോയിക്കളെയൊക്കെ ഒന്ന് കൂട്ടിലാക്കാന് മഴ വര്മ്പളെ മു മോന്തിയായീല്ലേ? മാ ബാങ്കൊട്ത്ത് കഴിഞ്ഞു
ആഹ് ആഹ്
റ്റ്ണ്ട് അപ്പൊ ഓരോടെ ഞാൻ കോയി കുമ്പിടാനൊകെ ക്കെയേ തലവേദനയും ഇതൊക്കെ ആയിട്ട്
ആഹ് ആഹ് ആഹ്
അങ്ങനെ ആയോണ്ട് ഒരു ഓരോട് ഞാൻ പറഞ്ഞിന് ഇനി എല്ലാ കോയിക്കളെയൊക്കെ കൂട് വക്കും മരത്തിൻമേലൊക്കെ കൂടെല്ലാം ഉണ്ട്
അത് ശരി
ഉം കൂട്ട് കൂടി പിന്നെ എന്താവേ എന്തെങ്കിലും വെട്ടികാളീ
ആഹ് പൂച്ച പിടിച്ചു അതേ പോലെ
ആഹ് പൂച്ച പുടി ച്ച്
ഉം
അങ്ങനെണ്ട്
മയയുണ്ടോ അവിടെ
മയാ ഇന്ന് മയ കൊറവാണ് തുണി ഞാനിതേ പോലെ മെഷീനില് ഇട്ട് കൊറ ച്ചലക്ക്യാണ്ട് പിന്നെ കൊറച്ച് വെയിലത്തിട്ടു വെയില് കൊണ്ടിട്ട് തൊണ്ട ക്കൊക്കൊരു വേദന ഉണ്ട് ഇങ്ങനെ
ആഹ് അത് ശെരി
ആഹ് കൊറച്ചിട്ട് കൊച്ചിങ്ങക്കൊക്കെ എല്ലാം സുഖേയ്ന് സ്കൂൾക്ക് പോകാനും വരാനും മഴയില്ലാത്തത് കൊണ്ടെയ് ഉം കൊർഞ്ഞൊരു ചാറല് വന്നപ്പൊപിന്നെ എല്ലോഎടുത്ത് ഇങ്ങട്ടന്നെ വെച്ച് ഞാന്
ആഹ്
പിന്നെ എന്ത് അന്തിയക്ക് എന്താണ്ടാക്കല് ദോഷേ അതോ ദോശ എന്താണ് ഉണ്ടാക്കല് രാത്രിയക്ക്
രാത്രിക്ക് വെള്ളപ്പം ദോശെക്കെണ്ടാക്കും ഹസ്സിനത് വാണം ലാസ്റ്റ് ആവുമ്പളെ
ആഹ് അതെ അതെ അതെ ഞാനും അങ്ങൻ തെന്നെണ് ഇവടെ പുതിയാപ്ലക്ക് ദോശെ അങ്ങനെ ന്തേ വേണം ഞാൻ ചപ്പാത്ത്യോ ആ ഇന്ന് പിന്നെ ചിക്കൻ കിട്ട്യോണ്ട് ചപ്പാത്തിം ചിക്കൻ കറിം ആക്കാന്ന് വിചാര്ക്ക്ണ്ട്.
അഅ് ശെരി
ഉം പിന്നെ എന്താണ് കടേലൊക്കെ പോവല്ണ്ടോ?
ആഹ് പൊർത്തൊക്കെ പോവല്ണ്ട്. ഇവടെ നല്ല വെല്ല്യൊരു മലണ്ട് ഞങ്ങളെ വടെ അല്ലാരുങ്ങനെ ഫോട്ട ട്ക്കാനൊക്കെ വെരും
അതെ ഏ നല്ല രസണ്ടാവൂലേ കാണാന്
ഫോട്ടെ ട്ക്കാനൊക്കെ നല്ല വ്യൂ ആണ്.
ആഹ് ആഹ് നിങ്ങളൊക്കെ പോകാറ്ണ്ടോ?
ഞങ്ങള് പോവല്ണ്ട് വൈകുന്നേരായ അയിൻ്റെ മേലെ അവടെ പോയിരിക്കും നല്ല കാറ്റ്ണ്ടാവും ഉം ആഹ് പാറ ണ്ട് അയിൻ്റെ മേലെ ന ല്ലേ നന്നെ ഇരിക്കാ പറ്റിയ സ്ഥലാ
ആഹ് അതെ ഏ
ഉം
അതേപോലെ തന്നെ ഞങ്ങളും അങ്ങനെ ഇപ്പം ഇതിലേ കൊളത്തിലൊക്കെ പോയിനി ഞമ്മള് ഇന്നലേ ഇന്നലേം മെൻഞ്ഞന്നാങ്ങാക്കായിട്ട് കുട്ട് കുട്ടികളേം കൊണ്ട്പോയിക്ക് ഇങ്ങനെ നീന്തണന്നൊക്കെ പറഞ്ഞാണ്ട് സ്കൂൾ വിട്ട് വന്നേന്റെ ഷം പൊറത്ത് പോയി ഞാനി ഇതു മക്ക ക്കെന്നും നീന്താറില്ല
ആഹ്
ആ മാ മാപ്പള കൂടൊള്ളോണ്ട് ഓലും പഠിപ്പിച്ചോർക്കും കുട്ടികളങ്ങനെ പിടിച്ചാണ്ടേ
ആഹ്
ക്കായാലും ഈ നീന്തല് മത്സരത്തിന്റെ സർട്ടിഫിക്കറ്റെന്തൊക്കെ വേണോല്ലോ
ആഹ് വേണം
ഉം ഓര് ക്ക്‌ ഏന്താ അത് ഇണ്ടായ എന്തോ പ്ലസ് വണ്ണിന് അഡ്മിഷനോ എന്തൊക്കോ ആവശ്യാണല്ലോ
ആ ആഹ് ഇണ്ട്
ഇടേ സ്കൂളന്നെ കൊടു
ആഹ് കൊക്ക കൊക്കണ്ട്
ഉം ഉം ഉം വെ കൊച്ചുങ്ങളെത്രയാണ്
എനിക്ക് മൂന്നാള് വലുത് പ്ലസ് ടു കഴിഞ്ഞു രണ്ടാമത്തെ ആ എട്ടാം ക്ലാസ് ചെറുത് രണ്ടാം ക്ലാ സ്
ആഹ് ആഹ് വലുത് കഴിഞ്ഞാ എന്തിനാ ഇപ്പ പഠിക്കണെ പ്ലസ് ടു കഴിഞ്ഞിട്ട്
അക്കൗണ്ടിങ്ങ് പഠിച്ചു
അകൗണ്ടി ഞ്ഞല്ലേ ആ അക്കൗണ്ടിങ്ങ് ആയി കേറാല്ലേ ആ വിദേശത്തക്കൊക്കെ അക്കൗണ്ടിങ്ങിനൊക്കെ നല്ല ശമ്പളം ഉണ്ടാവുല്ലോ അല്ലേ
ആ കൗണ്ടിങ് ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ പഠിക്കേണ്ട്
ആ അതെ ആ ആ ഇവിടത്തേലാ റെ വിദേശത്തക്ക് പോയാല് അവിടെ നല്ല ഒതുണ്ടാവും
ആഹ് ആ
ഉം അക്കൗണ്ടിങ്ങ് എല്ലോയിടത്തും ബിസിനസ് ഇതിനൊക്കെ എറങ്ങാലോ അക്കൗണ്ടന്റ് ആയിട്ട് നിക്കാലോ
ആ അത് നിക്ക
നിലയിലായാലും ഒക്കെ നിക്കാലോ
ആ നിക്കാ
ചെടികളും പൂക്കളൊക്കെ ഇണ്ടോ വീ
ആ ചെടികളൊക്കണ്ട്
ഉണ്ടോ എനിക്ക് ചെടി കൊണ്ട് ഭയങ്കര ഇഷ്ടാണ് ഞാൻ ഏലെ പോയാലും പൂക്കളുള്ള ചെടികൾ കണ്ടാ ഞാൻ പറിച്ച് പോരും
ആഹ് ആ അയ്ശരി ഞാനും അങ്ങനെ എവിടെ പോയാലും എനിക്ക് ചെടി ഒരു കഷ്ണം കൊണ്ടുവരണം
ആഹാ എനിക്ക് ഇതേ ഈ പോപ്പികള് നല്ല ഇഷ്ടാ ഓ ആയി കൊറോണ ടൈമില് ചെയ്താണ് ചിണ്ടാക്കി ഇപ്പാ പോപ്പി പോയി അത് വേറൊരു പോപ്പീട്ടോ നല്ല രസേനി നെറച്ച് ചട്ടീല് സ്റ്റെപ്പിന്റെ ആ തല തൊട്ട് ഈ തലവരെ ഇണ്ടാവും താഴെ പോകുമ്പോ ഇങ്ങനെ നോക്കി
ആ ചൈനീസ് പോപ്പി
എന്ത് കാ ആ അതാണ് ചൈനീസ് കോപ്പി നല്ല രസ തെണ്ട് നല്ല ഭംഗിണ്ട് എല്ലാവരും പിന്നെതെന്ത് അവ അങ്ങനെ കൊറച്ച് കഴിഞ്ഞാല് പിന്നെ ഇങ്ങനെ ചീഞ്ഞു പോയി
ആരിക്കാണ് ആ
ഈ നഴ്സറിയിലൊക്കെ ഓരോ പൂവ് ഇങ്ങനെ കാണുമ്പോ നമ്മുക്ക് ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ പൂതിയാവോയ് വാങ്ങാനേ ആ എന്തോര് ഇതാന്നോ നല്ല രസള്ളതാണ് ഞങ്ങൾ ഇന്നാളോസം ആ അതേപോലെ ഒരു ടൂർ പോയിന് വീട്ടീന്ന് ഫാമിലി ട്രിപ്പ് പോയപ്പോ അവിടെ ഇണ്ട് എ എന്തോര് തരം പൂക്കളെന്നോ അവ മറ്റേ ഈ ഗാർഡന് കാണാൻ വേണ്ടി പോയിന് വല്യ ഗാർ എന്താ അവിടെ പോയിട് ത് ഒരു തരക്കനാട് പോയിട്ട് എത്ര ദൂരം നടന്ന് കണ്ട് നേ എന്തരിയാണ് പൂക്കളെന്നോ ന്തോര് ത് കാണാന് അത് വാങ്ങി പോരാൻ തോന്നും അ കൊ കിട്ടും പിന്നെ കിട്ടും കിട്ടണേന് നമ്മക്ക് എന്താ നമ്മള് വാങ്ങി പോന്നാൽ ഇവിടെ ത്തുമ്പോത്തിനേ ആത് കേ ആ നമ്മള് പലേ സ്ഥലത്തും കേറി എറങ്ങി പോര്യല്ലേ ഉം ഞങ്ങള് ഇതേ നേരത്തേപോലെ ഇങ്ങനെ ഫുഡൊക്കെ ഇവിടുന്ന് ഇണ്ടാക്കി കൊണ്ടേക്കേനി രാത്രിയേക്കും രാവിലെയ്ക്കു ഉച്ചയ്ക്കൊക്ക ആ ആ രാത്രി ആയപ്പോത്തിരി പിന്നെ പുട്ട് ആ രാവിലെ ഞങ്ങള് ചിക്കനും ചിക്കൻ കറിയും പൊറോട്ടയും വെള്ളപ്പവും ചപ്പാത്തി അങ്ങനെയൊക്കെ കൊണ്ട്പോയി ഉച്ചക്ക് ചിക്കൻ ബിരിയാണി രാത്രിയേക്കും ചിക്കൻബി ബിരിയാണി പക്ഷെ രാത്രിക്കകത്തൊക്കെ നേരത്തെ വെച്ചോണ്ടാന്നറിയില്ല കേടു വന്നു
ആ ഹ്ശെരി
കേടു വന്നു ഞങ്ങളിങ്ങനെ ത്തോക്കുമ്പോ ഒര് മയക്കാറും മൂടലു തൊക്കെയിട്ട് അല്ലോം ദമ്മാക്കി പറ്റിയ ഒരു കവറ് കൊണ്ടൊക്കെ പോ പൊതിഞ്ഞു വക്കൂലേഅങ്ങനെ ഒക്കെ ആക്കി വെച്ചീനി ചെമ്പ് ഇങ്ങട്ട് ചെമ്പ് പൊതിഞ്ഞ് വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോ അങ്ങനെ വലഞ്ഞിണ് ചോറ് വലഞ്ഞ വലിഞ്ഞക്ക മസാലക്ക്‌ ഒന്നും പറ്റി ട്ട്ല്ല ഇങ്ങട്ട് ഞങ്ങള് അത് ഇത് ഒഴിവാക്കിയാണ്ട് പിന്നെ പോരുമ്പം പിന്നെ വൈക്കന്ന് കടെ കേറ്യേണ്ട് ഞങ്ങള് വാണ്ട്യൽക് എന്താച്ചാൽ തിന്നാൻ പറ അപ്പൊ ഈ യാത്രാ ക്ഷീണം കൊണ്ട് നമക്ക് തിന്നാനും വേണ്ട ഞന് ഒരു ഗ്ലാസ്സ് ചാ ചോറ്കുട്ട്യേള് അങ്ങനെന്നെ ചായിം ഓൽക്ക് ചെറിയ എന്തേ കടിം മതി പറഞ്ഞ് ചോറു വേണ്ടിയവർക്ക്ചോറ് എന്താ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഉം ആഹ് ക്ഷീണം കൊണ്ട് തിന്നാൻ കഴിഞ്ഞില്ല അപ്പൊ ഇനിപ്പങ്ങനായാണ്ട് ഞങ്ങള് വിചാരിച്ച് ഇനി അങ്ങനെ എല്ലാർക്കും ഇനി പോണംന്ന് പറയ്ണ്ട് അന്നത്തെ ട്രിപ്പ് ഇങ്ങനെ പോയിട്ട് നല്ല രസണ്ട്
ആ ആ
അപ്പഴ ത്തേക്ക് ഇനി എല്ലാരും കൂടി പോണം പറഞ്ഞ് അപ്പൊ പോകുമ്പോ രാത്രിക്കത്തെ ഫുഡൊന്നും
ആ ഞങ്ങള് പോയന്ന് രാത്രികത്തെ ഔട്ന്ന് കഴിച്ചോക്കെനി രാവിലത്തെ ഉച്ചക്കക്കുള്ളത് കൊണ്ടോയി രാത് തെക്കിന്റെ ഔട്ന് കഴിച്ചെക്കെനി ഞങ്ങള്
ആഹ് മറ്റേ എല്ലാരും കൂടി ആമ്പോ നല്ല പൈസാണ് നമ്മള് ഇങ്ങനെ ആ അപ്പം ഫുഡ് ഒക്കെ നമ്മള് വെച്ച് കൊണ്ടോവുമ്പോ കൊറച്ചൊരു കുറവുണ്ടാവുവെന്നുള്ളതില് അങ്ങനെ കൊണ്ടേയ്തേനി ഞങ്ങള് എന്നായിക്കോട്ടെ പിന്നെ എന്താ ആ ഓക്കെ ഓക്കേ ഓക്കെ